ഹലോ
ആ കേക്കി ആ ആ
ഉം ഒറങ്ങയാണോ
ഇല്ല ഉറങ്ങലൊന്നുമില്ല
ഏ വെറുതെ ഇങ്ങനെ കിടക്കൂലേ ഫോണിലും കളിച്ച് നേരം കഴിയണ്ടേ
പിന്നെ രാത്രി കൊറേ വൈകിട്ടേ ഒറങ്ങുള്ളൂ അപ്പ ഞാൻ ഉറങ്ങൂല
ഉച്ചകൊറങ്ങണ പരിപാടി എനക്കൂല്ല ഞാനുഉറങ്ങൂല്ല പക്ഷെ രാത്രി അയിനുംവേണ്ടി നിസ്ക്കാരം കഴിഞ്ഞാല് ഉറങ്ങി തൂങ്ങാണേ ഉച്ചക്കുറങ്ങാഞ്ഞാല് പിന്നൊന്നിനും കഴിയണില്യ ഭയങ്കര ഒറക്കം തൂങ്ങല് വരികാ
ഉം എനിക്ക് അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല ഹ ഹാ
പുതിയാപ്ല ചീത്തറേങ്ങനെ ഇരിക്കുമ്പോ ഏ എനിക്ക് ഉറക്കൊക്കെണ്ട് ഉറങ്ങാൻ സമയില്ല അതൊള്ളൂ ഉച്ചകൊറക്കം ഇങ്ങനെ കെടന്നാലും വരും ഇല്ല ശീലാവാത്തോണ്ടേ ഈ ഉച്ചക്കൊറങ്ങി ശീലാൾക്കെ സമയായാലേ ഉറങ്ങണല്ലോ അതിന്റെ മൂത്തച്ചിക്കുക്കെന്നുറങ്ങി ശീലായിട്ട് ഓള് പറയും രാത്രീണ്ട് പിന്നെ ഉച്ചക്ക് ഉറങ്ങാതെക്കാനെ എനക്ക് പത്തിറ്റെങ്കിലും ഒറങ്ങീ ച്ചണം
ഉം അങ്ങനുണ്ട് ചെലവയ്ക്ക് അങ്ങനെയുണ്ട് വെറുതൊന്ന് കടന്നൊരു പ
ആ നീച്ചവന്ന് ആശീലം ഇവിടെന്ന് അതേ ശീലായി. പിന്നെ വേറെ പോയിട്ടും ഇതങ്ങനെ. വേറെ പണി ത്തില്ല കുട്ടിയെളൊക്കെ വെല്തായി. അപ്പൊ പണി എത്തുല്ല. അപ്പ അങ്ങനെ അങ്ങനെ ശീലായിറ്റെ
ആഹ് ഓ അങ്ങനത്തോൽക്ക് ഉറങ്ങിയിട്ടില്ലെങ്കീ തലവേദനേക്കാരെ
കൊണ്ടാവുവന്നിട്ട് മക്കളൊക്കെ എന്താ ഇട്ക്ക്ണ്
ഒറങ്ങൊന്നൂല്ല. ഇവടെണ്ട്
ഏഹ് അത് ശരി ഉച്ചക്ക് ഒറങ്ങണ പരിപാടി ഇല്ലല്ലേ
ഏയ് ഒറങ്ങൊന്നുല്ല
ഏഹ് അത് ശരി. ചോറൊക്കെ തിന്നൊ
ഹാഹ് ചോറ് ക്കെ കഴിച്ചു
ഏഹ് ചോറിന് എന്തേനി
ബീഫ് ഉണ്ടായിന്നു ഇന്നേ
ഏഹ് ശരി അപ്പൊ അതൊക്കെ തിന്ന് ലേ ചെറിയ കുട്ടിണ്ടൊ
ഇല്ല അത്ര ചെറിയ കുട്ടിയൊന്നുംല്ല യു കെ ജി ലാ ഓന് ചെറിയ ആള് മ്
അഹ് ശരി. നമ്മള് ചോറ് ആ ചോറുണ്ണല് കഴിഞ്ഞു മോൻകടെ വെച്ചൊടുത്തു പോന്നതാ അവനിപ്പോ അംഗൻവാടി പോയിട്ട് അങ്ങനെ ശീലായിനി ഒറ്റക്ക് ചോറുണ്ണാനൊക്കെ പഠിച്ചിനി ഇപ്പൊ എൽ കെ ജി പോയപ്പളും ഇപ്പ അങ്ങനെ ഒറ്റക്ക് തിന്നല്ലേ എല്ലാരും വാരി കൊട് ക്കല്ലല്ലൊ. ഇപ്പൊ ഓന് ഒറ്റക്ക് അവിടെ തിന്ന്ണ് ണ്ട്. ഓന് വെച്ചു കൊടുത്തിട്ട് പോന്നതാ
ഉം പൊറത്തൊന്നും കളയാതെ കഴിക്കോ
ആഹ് ഓന് ഉഷാറായിട്ട് കയിക്കും. കൊറച്ച് കൊടുത്താ കൊടുക്കാനേ പറ്റൊള്ളൂന്നറിം തോനെ കണ്ടാ പിന്നെ മാണ്ടിയര്ല്ല സ്കൂൾക്കായാലും കൊറച്ച് കൊടുക്കും അതില് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണിം ചേർത്തിട്ട് അങ്ങനെ കൊടുക്കല ചിക്കൻ പൊരിച്ചതോ എന്തേലൊക്കെ വെച്ചൊടുക്കലാ. അല്ലാതെ ഉപ്പേരിയൊന്നും കൂട്ടി കഴിക്കാനും കൂടി വല്യോരെ മായിരി ആയിട്ടില്ലല്ലോ അപ്പൊ ഇങ്ങനെ കാട്ടാ ചിക്കനോ അല്ലെങ്കിൽ മുട്ടെ ആഹ് ചിക്കന് അധികം കൊണ്ടാവല്ല അത് ഞാനൊര് വലിയ ചിക്കൻന്റെ ഒരു പീസ് ഇട്ത്ത്ണ്. അത് ചെ ചെറിയതായിന്നാ പെട്ടെന്ന് കഴിക്കാൻ പറ്റ്ണ ആ ഒര് രീതിക്ക് ചെറിയ പീസാക്കിട്ട് പൊരിച്ചെടുക്കും കുറച്ച് കോൺഫ്ലവറും ഇതൊക്കെ കൂട്ടിട്ട് നല്ല സോഫ് റ്റ് ആക്കി പൊരിച്ച് എടുത്താൽ അ ഓൻക്കിഷ്ടാ അങ്ങനെ കൊടുക്കും. അതാകുമ്പോ എളുപ്പണ്ട്. മറ്റെ വലുതൊക്കായ പിച്ചി പിച്ചി പറഞ്ഞോണ്ട് ക്കും. പിച്ചി കൊടുക്കണം ആഹ് അപ്പൊ ഇങ്ങനെ ആവുമ്പ എളുപ്പണ്ട് ഓരോ പിച്ചിക്കോണ്ടന്നെല്ലേ ചെറിയ പീസ് ആയി കത്രിക വെച്ചിട്ട് വെട്ടും അപ്പൊ പിന്നെ അങ്ങനെ അത് തിന്നും. അല്ലെങ്കില് മുട്ടേ കിഴങ്ങും എന്തേലൊക്കെ വാണം. മുട്ടയാമ്പോ പിന്നിം കൊഴപ്പല്ല മുട്ടയാവുമ്പോ അത് പുയുങ്ങി ട്ട് പിന്നെ മുളകുംഉപ്പും തേച്ച്ക്കാണ്ട് ഞമ്മള് എണ്ണേ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കല്ലോ പുയുങ്ങിയത് അപ്പുറം ഇപ്പുറും മ ർച്ച്കാണ്ട് ഇങ്ങനെ അപ്പ ല്ല രസാണ്. അതും പറ്റും അല്ലെങ്കി കെഴങ്ങോ എന്തേലൊക്കെ കൊണ്ടുപോവും. അവിടെള്ള ആൾക്ക് കൊണ്ടോണോ ചോറൊക്കെ സ്കൂൾക്ക്
ഉം പക്ഷെ ഓൽക്ക് ഇങ്ങനെ ഇത് നോൺ വെജ് കൊണ്ടാവാൻ പറ്റൂല. മുട്ട, ചിക്കൻ അങ്ങനത്തെൊന്നും കൊണ്ടോ വാൻ പറ്റൂല്ല
ഏഹ് ഇന്നട്ട് എന്താ കൊടുത്തയക്ക എന്നും
ഓന് കെഴങ്ങ് സോയാബീൻ അങ്ങനത്തൊക്കെ തന്നെ ഉപ്പേരിയൊക്കെ ഓൻ കഴിക്കും. പയർ ഉപ്പേരി
ഏഹ് അത് കഴിച്ച സുഖാണ്. എന്തേലൊക്കെ ഉണ്ടാക്കാലോ ഇതൊരു ഉപ്പേരിയും കൂട്ടൂല. വല്യോള് മാത്രം കൂട്ടുള്ളൂ ഉപ്പേരിയല്ലാത്തൊക്കെ എല്ലാത്തവർക്കും ഒന്നും പറ്റൂല.
ആഹ് ഇവന് അങ്ങനത്തൊക്കെ കഴിക്കും, ക്യാര റ്റ് അങ്ങനത്തൊക്കെ ഉപ്പേരികള് കൊടുത്താ കഴിക്കും.
റ്റ് ഇണ്ടാക്കണ്ടല്ലോ ഇത് നമുക്ക് നേരം വെളുത്ത് എ എന്നും പൊരിച്ചു തന്നെ വേണം, ഇല്ലാത്തതൊന്നും തുന്നുല്ലേ ഇവർക്ക് ആർക്കും പറ്റണില്ല.
പൊരിച്ചതുള്ളൂ മറ്റോര്ക്ക് രണ്ടാൾക്കും ഉപ്പേരി ഒന്നും കഴിക്കൂല.
ഏഹ് ചെറിയ ആളാ അപ്പ ഉപ്പേരി കഴിക്കുന്ന ആള്.
ആഹ്
ഏ
ഓനിക്ക് പിന്നെ മ് ചിക്കനൊക്കെ കഴിക്കാത്തോണ്ടല്ല ഓന് കൊടുക്കാ ൻ പറ്റാത്തകൊണ്ട് പിന്നെ ഇങ്ങ് ഇത് കൊടുത്താലും കഴിക്കും, അവിടുന്ന് പിന്നെ അങ്ങനെ തിന്നും സ്കൂൾന്ന്.
ഏ
പിന്നെയും
മടില്ലേ സ്കൂളിന്ന് ആകുമ്പോ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ എന്തേങ്കലും കൊടുത്ത തിന്നുന്ന് പറ അവിടെ പിന്നെ ടീച്ചർ പറയല് നിങ്ങള് സ് സ്കൂളിലല്ലേ എന്തെലൊക്കെ തിന്നും കരുതിയാണ്ട് കുട്ടികൾക്ക് പറ്റാത്ത സാധനം ഒന്നും കൊടുത്തയക്കരുത്ട്ടോ കൂട് ട്ടത്തിലമണ തിന്നോളും കരുതി ഇങ്ങള് കൊടുത്തേക്കും. അങ്ങനെ ചെയ്യരുത് നമ്മുടെ ടീച്ചർ പറയാ. നിങ്ങൾക്ക് പറ്റണ എന്താണോ ഇഷ്ടപ്പെട്ട എന്താണോ ക കൊടുത്തേക്കാന പറയ.
ടീച്ചറ് കഴിക്കാൻ പറയുമ്പോ പിന്നെ പേടിച്ചിട്ട് ചെലപ്പോ കഴിക്കും, ഞാൻ എന്താ ഈ സ്നാക്സ് അ ഓല് കൊടുത്തക്കണോ?
ഏഹ് ഇവിടെ വേണ്ട ഇവിടെ കൊടുത്തയക്കേണ്ടിന്ന് വല്യ കുട്ടികളൊക്കെ അവിടെ പോയിനന്ന് വേണ്ടേന് ഇപ്പം ആ രണ്ട് വർഷായിട്ട് ഇവര് കഞ്ഞി കൊടുക്ക തുടങ്ങിരുന്നു പത് പത്തണിക്ക് അവിടെ ഇണ്ടാക്കും, അതോണ്ട്പ്പ സുഖ അത് നോക്കണ്ട അതുകൊണ്ട് സുഖ അവരെ വെശ്പ്പും മാറും ക്ഷീണം ഒണ്ടാവൂല സുഗുവാണല്ലോ നമ്മുക്കും പ്രയാസല്ല മറ്റേ നമ്മള ഇന്നും വേണ്ട അന്
പറയന കേട്ടൊന്നെ കഞ്ഞി എടുക്കണ്ട്ന്ന്.
അല്ലെ ഞമ്മള് മണ്ടതിന് എന്തേലും ഉണ്ടാ ണ്ടാക്ക വാങ്ങണം അല്ലെങ്കിൽ ഉണ്ടാക്കണം ഇവിടെന്നും ബിസ്ക്കറ്റ് കൂറിയോ മറ്റതൊക്കെനി കൊണ്ടരത്. റ്റലക്കായന്ന് ഇപ്പ കഞ്ഞിയായോണ്ട് അയിന് പ്ലേ അയിന് പാത്രേം വാങ്ങണ്ട. അല്ലെങ്കിൽ സ്നാക്സിന് പാത്രം വേണം, അയി ഇനി വേറൊരു ചായക്ക് ഏ ചൂടാറാത്തരു ബോട്ടില് വേണം, പ്പോ ഒന്നും വേണ്ടല്ലോ.
ആ ഇവടെ ഇപ്പളും സ്നാക്സ് കൊടുക്കണം അവന്.
ഏ എടെ
നിങ്ങടെ മ് ഞാനും ഏ ബിസ്ക്കറ്റ് ഒക്കെ രണ്ടണ്ണം വെച്ച് കൊടുക്കും, പിന്നെ പഴം വെറുതെങ്ങട് എണ്ണീല് ഇതാക്കൂല അപ്പുറം ഇപ്പുറം മാറിട്ച്ചിട്ടി ആ അത് കൊടുത്തേക്കും എന്നും കൊടുത്തേക്കും ഓനത് കഴിക്കൂ അവിടുന്ന് ആയോണ്ട്.
എവിടെ ഇഷ്ട ഓന്ക്ക് പയം വാട്ടിയതൊക്കെ, അത് കുട്ടിക്ക് ഒരുവീതം കുട്ടികൾക്കൊക്കെ ഇഷ്
മ് മ് മ് പക്ഷേ ഇവിടന്ന് കഴിക്കൂലേ അവടെ ആകുമ്പോ ടീച്ചറ് പറയുമ്പോ അങ്ങ ഇന്നരോ ര പയം കൊടുക്കും. ആ എങ്ങനെലൊക്കട എത്തുല്ലോ.
ആ അത് ശരി. എന്നാലും കൊഴപ്പല്ല, പയം വാട്ടിയ ഇവിടെ എനിക്കിഷ്ട ഫസ്റ്റ് ഒന്നും ഈ തൊടങ്ങി ഉച്ചവരെയുള്ള ക്ലാസ്സിനൊന്നും ചോറ് കൊടുത്തയക്കണ്ട പക്ഷേ അതൊന്ന് രണ്ടാ സ്നാക്സ് കൊടുത്തേക്കാനും സ്നാക്സും വെള്ളവും ഇങ്ങള് കൊടുത്തേക്കണന്ന് അന്നും ഒന്നരാടം പ പഴെകാരം ചെലപ്പം പിറ്റേന്നും പിറ്റീന്നൊക്കെ പഴം വാട്ടി കൊടുത്തേക്കും, അവന്ക്കിഷ്ടാ അതിന്റെ ഫോർ ക്കം കൊടുത്താല് കുത്തി തിന്നും, വലിയ വട്ടത്തിലാക്കി ഇത് ഇങ്ങനെ മ് അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാക്കി കൊടുത്താല് ഇഷ്ടാണ്, ഇത് ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്താല് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ഞാനന്നെ പഴത്തിന്റെമാരാണ് എക്ക് ഇഷ്ടാണ്. പയം വാട്ടിയാത് പിന്നെ പിന്നെ ഇതല്ലേ എന്താ പറയാ കൊളസ്ട്രോൾൊക്കെ പേടിച്ചിട്ടാണ് അതൊ ഇന്ന് എ പിന്നെ കുടുങ്ങല്ലേ അപ്പൊ അതൊക്കെ പേടുവോ എന്ന് പേടിച്ചിട്ട് ചെയ്യാനുണ്ട് നിനക്ക് ഇഷ്ടമാണ്
ഉ പഴ ഇങ്ങനെ ചുട്ട് കഴിച്ചാ മതി അടുപ്പിലിട്ടങ്ങ
ആഹ കുട്ടികൾക്ക് അങ്ങനെയല്ലേ കൊടുക്ക ചെറിയ കുട്ടികൾക്ക് അടുപ്പിലിട്ടിച്ച് അയിന്റെ ഒരു വാ നല്ലൊരു വാസനള്ള അത് ചുട്ടു വരുമ്പോ
മി
ആഹ സ്മെല് എനിക്കും ഇഷ്ട നല്ലൊരു സ്മെല്ലാണ് ആ ചുട്ട് ഇങ്ങനെ കഴ വരുമ്പോ അത് തന്നെ ശ്രദ്ധേൽന്ന് വിട്ട കരി കരിക്കാട്ട വെണ്ണൂറാവും ഒക്കെ നോക്കി ഉം കുട്ടികക്ക് ഇഷ്ടല്ല എല്ലാര തിരി ഒെ കൊും കുട്ടികളൊക്കെ ചെറുപ്പത്തിലൊക്കെ പഴവും രാഗിയും പിന്നെ പ മറ്റേ എന്താ വായക്കപ്പൊടിയും അങ്ങനത്തൊക്കെ എന്താ അവ അരിപ്പൊടിയൊക്കെ ഉണ്ടാക്കിട്ട് ഇവര് തിന്നാത്ത പ്രശ്നം വക്കില്ലേ ഇല്ല പ്പല്ലാത്ത രീതിൽ കൈ എല്ലാരും അന്നേ വല്ിയ കുഴപ്പൊന്നില്ല ഒക്കെ നല്ല തടിിയുള്ള കുട്ടികള ഇനി ഇപ്പൊ ചെറിയ ആള് പറയാൻ മേഞ്ഞ അല്ലാ തലക്ക അത്യാവശ്യംൊക്കെ ഉണ്ട് ുന്നിനെ കാര്യത്തില്ല ആരും ഇങ്ങ പറയണേ കുട്ടികെ തിന്നൂല അങ്ങനെ എങ്ങനെ പക്ഷെ എനിക്ക ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കുട്ടികളെ കാര്യത്തി അത്യാവശ്യം വയപ്പമല്ലാത്ത രീതിയിലൊക്കെ കൊടുക്കണ എന്നൊക്കെ തിന്നണറിയ നമ്മ
നിനിക്ക് ഇവിടെ ചെറിയ ആള അങ്ങനെയണോ ഒന്നും കഴിക്കൂല നിങ്ങട്ട് രക്തക്കറവൊക്കെയണേ
ഏർ മരുന്ന് എടുക്കണ്ടോ ഈത്ത പഴമ കൊടുക്കണല്ലേ
ആഹ ഈത്ത പക്ഷേ എന്ത് കൊടുത്തിട്ടും ഓന എന്ത് കൊടുത്തിട്ടും ബ്ലഡ് കൂടണില്ല അങ്ങനെയ
ഉം
മരുന്ന് തന്നെപ്പ ഞാൻ എത്രാമത്തെ തവണ കൊടുക്കണറോ അത് കാരണം ഇടക്കടക്ക് ആ ആ ഒരു ടോണിക്കില്ലേ ഇരുമ്പിന്റെറെ ഒക്കെ ഒരു സായല്ലേ ഉം ഉ അ കുടിക്കാ നല്ല കരുതിേടാ
അത് കുടിക്കാൻ കുട്ടിയൊക്കെ നമ്മക്ക് പറ്റൂ നമ്മ പ്രസവ കഴിഞ്ഞാല നുക്ക് അവിടുന്ന് ഹോസ്പിറ്റല അപ്പൊ ഒരു ജാതി ചോയല്ലേ കൊറേ സമയത്തിന് നാവൊന്നും പോവേ ഇല്ല
പെട്ടെന്ന് വര്
ആ പ്രതിരോധംണ്ടാവലോ ഒലക്ക് അപ്പൊ അവക്ക് പെട്ടെന്ന് പാഞ്ഞഞ് വരും എവിടെയെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി
ആഹ ആക്കെിലും ഉണ്ടായാൽ മതി അപ്പ വരും ആ ആഹ എപ്പോള്ളൊര് ചെയ്യുന്നട്ടാര
അയിന് കഴയില്ല അങ്ങന ഉണ്ടട ചില കുട്ടികളെശ്ം
ഉ ആ അ എന്ത് കൊടുത്തിട്ടും അത് കൂടുന്നില്ല അവ കൊറ കൊടുത്ത നോക്കിക്കണം അത അടിയില്ല തീരെ വെറ്റൂല്ലാന് കൊറെേ ആൾക്കാര് അറയും പ്രസിച്ചടക്കുമ്പോ ങ്ങളൊന്ന കഴിക്കായിട്ടാണ എന്നൊക്കെ പറയും ആ എനിക്ക് ഇങ്ങനെ പ്ര പ്രസിച്ചടുക്കുമ്പോ ക കഴിക്കാൻ കഴിയൂല പ്രസവിക്കണ വരും ഛർദിയകാരം
ഏ ശരി
അപ്പൊ എല്ലാരും പറയാ അതുകൊണ്ടാവും ഒക്കെ പറ ഈ മറ്റോലൊക്കെ അങ്ങനെ തന്നെ ആയിരുണു പിന്നെ ഓലക്ക്‌ കൊറച്ച് വലുതായപ്പ പിന്നെ ഫുഡ് കയിക്കലൊക്കെ തൊടങ്ങി
ഉം
പത്ത് വയസൊക്കെ ആയപ്പോ ഇപ്പൊ ഒരു കുഴപ്പൊന്നുമല്ല അങ്ങനെ ശെരിയാവും ഇക്കാ
എന്നാ ശരിട്ടോ പിന്നെ വിളിക്ക
ആഹ് ആഹ്